ലോ
ഉം ന്തോക്കെണ്ട്
എന്ത് നല്ലതന്നെ
ഉം ന്ന്ട്ട് എവിടെടോ ചോർന്നാ
ചോറ്ന്നിട്ടില്ല ചോറ്ന്നാ ങ്ങനെ നോക്കണ കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കാണ് ഇങ്ങള് ചോർന്നോ
ചോർന്നിട്ടില്ല ഉം
ഇന്നെന്താ ബിരിയണി എന്തേലുണ്ടോ നാളെണ്ടാവൂലേ നാളെ ഫ്രൈഡേ ല്ലെ
ആഹ് നാളെ ബീഫ് ഒന്ന് വേടിക്കണം ഇവടെ പോത്തൊന്നും വേടിക്കലില്ലാ പറയേ
ഇല്ലേ
ഉം ഇവിടെ കുട്ടിയോൾക്കും ഇന്ക്കൊന്നും പറ്റൂല അലർജിയാണേ
അയ് ശരി ഉം
അത് കൂട്ടിയ അപ്പ ചോറിച്ചിലെളകും
ആ കോഴിയനെ പറ്റോള്ളൂ
ആഹ്
ഇവിടെ പിന്നെ ബോത്ത് മേടിക്കലുണ്ട് ഇടക്ക് കോഴിണ്ടാവും കോഴിയാണ് അധികം ഇണ്ടാവ കോഴി തേ മാരി പോത്ത് മേടിച്ച കുട്ടിയൊൾക്ക് വല്ലാത്ത ചെലോൽക്കൊന്നും പറ്റുല്ല തിന്നായി ആണ് ചെലോൽക്ക് അലർജിം കാര്യങ്ങളൊന്നുംല്ല തിന്നൂല അങ്ങനെ ചിക്കൻ തിന്നണ അത്രൊന്നും പോത്തുതിന്നൂല ഓല്
ആഹ് എന്തായാലും കൊപ്പങ്ങളൊന്നും ഇല്ലല്ലോ
ഇല്ല ഇപ്പ കൊഴപ്പൊന്നുല്ല ഇപ്പ ആറാ മാസായി ആറാ മാസമായിട്ട് രിക്കാണ് ഇപ്പോ എപ്പളാണ് എപ്പോളാണ് ച്ചിട്ട്
ഏ ആറാമാസായില്ലേ എവിടെ കാണിക്ക്ണ്
റഞ്ഞീലെ നാല് നാലായിട്ടുള്ളൂ പറഞ്ഞീല്ലേ അന്ന് ഇപ്പ ആറ്മാസായി സി എച്ചിലെന്നെ കാണിക്കണ്
ആഹ ആസി അവിടെനല്ല ഡോക്ടർമാരൊക്കെണ്ട്
ആഹ് അവിടെ കൊഴപ്പൊന്നുല്ല്യാന്നറിഞ്ഞേക്കിത്ത തന്നെ കാണിച്ചു പിന്നെക്കൊരു പേടിഭയം മൂന്നാമത്തെണ് അപ്പോ പെണ്ണിനെ പെണ്ണിനിപ്പോ ഏഴുവയസ്സ് കഴിഞ്ഞ്യ അപ്പൊ അയിന്ശേഷപ്പൊവെയിറ്റെയ്ത് വെയിറ്റെയ്ത് വെയിറ്റെയ്ത് കിട്ടിയതാണ് അപ്പോ ക്കൊരുപേടിഎന്തെലുംകോയപ്പണ്ടാവോനമ്മള് കൊറച്ചൊക്കെവേകിയ നമുക്കൊരു വേചാറല്ലേ
ഓപ്പറേഷനാ?
അല്ലല്ല നോർമലെന്നൊയിന്
ആഹ് ഇനിക്ക് പിന്നെമൂന്നുംഓപ്പറേഷൻല്ല
ഏഹ് ഇന്തൊരുകേടാക്കാരല്ലേ
ആഹ് കേടൊക്കെണ്ടാവും ഈ സുഖന്നുംണ്ടാവല ഇതിപ്പോഅ പത്തെടൈമില്ള്ള വേദനസഹിച്ചാമതി ഇതാവുമ്പോ ഓപ്പറേഷവുമ്പോ അങ്ങനെയല്ലല്ലോ
ആഹ്
അയിനാലെപിന്നെ നമ്മക്ക് ഒന്നും രെകേടതോ പ്രശ്നങ്ങളൊക്കെ തന്നൊവും
ഇക്കിപ്പ പള്ളെല്ണ്ടായിച്ചിട്ടിക്ക് ഛർദി ണ്ടായിരുന്നുോട്ടോനാലു മാ സംവരെആനോമ്പിന ഭയങ്കര ചർദി ന്നെയ ച് ഛർദിച് ഒരുവൈക്കായിരുന്നു ചർത്തിപ്പമാറിക്ക് ഇത് മൊ എന്താണ് ഇന്റെപെണ്ണിനെ പള്ളേണ്ടായിരിക്കുമ്പോതന്നെ ഇത്ണ്ടായിരുന്നു ന്താണ്കാലിന്റെ നരമ്പൊക്കെ ചൂർണ്ടിട്ടെ നല്ലവേ ദന്നെയിരുന്നു അപ്പോ അന്ന് ഞങ്ങടെവീട്ടില് വീടുപണിയേയിരുന്നു മേലക്ക് എളച്ചന്മാരെ കല്യാണടുപ്പിച്ചിട്ട് മേലക്ക്മൂന്ന് റൂമും ഡെനിഹാളും സിറ്റഔട്ടും ആതൊക്കെ പ്പതടുത്തേക്ക് അപ്പോമൂത്തേച്ചി പെറ്റെടുക്കരുന്നു രണ്ടാമത്തത് അപ്പോ പിന്നെ ഓലോഇപ്പ പണിക്കൊന്നുല്ലല്ലോ അപ്പം ഞാനും ഓലോ ഒപ്പംകേറി വന്നതാരണ്ടാളുംഞങ്ങള രണ്ടാളെകല്യാണംഓപ്പണ്ടായിക്കണത് അപ്പൊ ഓല് രണ്ടാമത്തെ പെറ്റെടുമ്പോളാണ് ക്ക്‌ രണ്ടാമത്തെ പള്ളേല്ണ്ടായിക്കണത് അപ്പോളാണിപ്പൊ ഈ പണിയൊക്കെ പാടെ ഇപ്പം ആറാമാസം പള്ളെലും ഈ പണിം പണിക്കാരും പത്ത് പന്ത്രണ്ട് പണിക്കാരുണ്ടാവും മേലെ പടവേരുംതേ പേരുന്നറിഞ്ഞമായിരി ഒരുപാടാള് ണ്ടായിനി അങ്ങനെ ഈ അടുക്കളെങ്ങനെ ക്കല്ലേനിന്ന് പണി കൂടുതലാകുംബളാത്രത്ണ്ടാവാ ഈ കാൽമത്ത ചുരുളിച്ച അങ്ങനെ നിന്ന് നിന്നിട്ടേ കുട്ടിയാണെങ്കിനല്ല തൂക്കുണ്ടായിരുന്നു ഞാനാണെങ്കി ചെറിയരുപെണ്ണുണ് അങ്ങനെ പിന്നെ കാല്മ്മങ്ങ്ട്ട് ചുർണ്ട്ട്ട് അന്നുണ്ടായതാ പിന്നെ ഇപ്പോ ഈ നമ്മള്ക്ക്‌ മനസ്സസാവുന്നസമയ ത്തൊക്കെണ്ടായിനു വേദന ഇപ്പോ ഇപ്പൊപള്ളയുണ്ടായപ്പോപിന്നീും തുടങ്ങി ഒന്നുകൂടെങ്ങട് കൂടുതലായിക്കണ്കാലിന്റെ തൊടക്കും കലിന്റെ ഞെരിയാണിക്കൊക്കെങ്ങട് ബാത്ത്റൂമിരിക്കാപ്പ തീരെവച്ച
ഉംഉം അപ്പൊമറ്റേബാത് മറ്റേയില്ല്യേ ക്ലോസ്റ്റ്
യൂറോപ്പ്യൻണ്ട് അത് മൂത്തച്ഛിൻ്റെയും മൂത്തച്ഛൻ്റെ റൂമിലള്ളത് ഞങ്ങള റൂമിലില്ല്യ ആഹ് ഞങ്ങളെ റൂമില് ബാത്രൂമില്ല ഞങ്ങളതില് കോണിത്തടേല്ള്ളൊരു ബാ ബാത്രൂമൊള്ളൂ അത് പൊതുവായിറ്റന്നെ
ക്ക് ഞമ്മള് മറ്റ്
ആഹ് വെക്കെണ്ടത് ഞാനിബരോട് പറിം ചെയ്തു ഇങ്ങളെട്ത്തൊക്കെ പൊട്ടത്തരം പറ്റിയതാണ് ശരിക്ക്ങ്ങള് ഡൈനിഹാൾതെ ബാത്റൂമിലാണ് വെക്കണ്ടത് യൂറോപ്പ്യന് നമ്മളിപ്പോ വയസ്സായലൊക്കെ നമ്മളിപ്പോ ഒരാളെ റൂമ്ക്ക് മണ്ടൂലല്ലാ നമ്മള്ഡൈനിഹാളക്കല്ലേ പോവുള്ളൂഅങ്ങനെഞാൻഇ പെരേല്തേമാരി മൂന്ന്മാസം നാല്മാസൊക്കെ ഇക്ക് എന്താണ് ഗർഭപാത്രത്തിന്റെഉള്ളിലെന്താ രക്തംകട്ടായി നിക്ക്ണ്ട്ർഞ്ഞിനി ഡോക്ടർ കുട്ടീണ്ട് കുട്ടിടെ നാല് പൊറ രക്തംകട്ടായിക്ക്ണ്ട്ർഞ്ഞിനു അപ്പൊ അത് പോരാള്ള ചാൻസ് എല്ലണ്ട് അപ്പോ സാധാ ബാത്റൂമില് അമർന്നിരി ക്കാം പാടില്ല്യാന്ന് പർഞ്ഞത് അപ്പൊ ഞാൻ ഇന്റെ കുടി കൊയ്ര്ന്നു അവ്ടെ യൂറോപ്യൻണ്ടായതോണ്ട് അങ്ങട്ട് പോയി കൊറേ അവ്ടെ നിന്നു ന്ന്ട്ടാണ് പിന്നെപ്പൊ ഇങ്ങട്ട് ഇപ്പ അഡ്ജസ്റ്റയ്തങ്ങനെ പോവ് ഭയങ്കര എടങ്ങറാണെ
ഉം അതന്നെതന്നെ ഒക്കെ ശരിആയിക്കോളു ഉം പിന്നീപ്പ ഞമ്മക്കും പ്രായായി വന്നീലെ
ആഹ് അതന്നെ
ഉം എത്ര പെട്ടെന്ന കാലങ്ങളൊക്കെ
ഇരുവതൊമ്പയ്സെയ്ഞ് ഇങ്ങക്കെത്രായിപ്പോ
ഇനിക്കിപ്പോ മുപ്പത്തഞ്ചഴിഞ്ഞ്
മുപ്പത്തഞ്ചയ്ഞ് ആഹ് ആഹ് ഉം ക്ക് മുപ്പയ്സ്സ മ്മള് അഞ്ചാറ് വയസ്സിൻ്റെ വിത്യാസം
ഉം ഇന്റെ മോള് പ്ലസ് ടു ഴിഞ്ഞിലെ
ആ പ്ലസ് ടു യിഞ്ഞിണല്ലെ മോനാണ് മൂത്ത് മോന് ഏഴാണ് ഇപ്പോ ഏഴിലാണ്
നമ്മള് ഇന്നാളെ അവ്ട്ന്ന് പ്പക്ക് കമ്പിനി ആയതെല്ലഅന്ന് പിന്നെ പ്രായൊന്ന് ചോയിച്ചിട്ടില്ലല്ലോ അങ്ങനെ നമ്പറ് വേടിച്ച് പോന്നല്ലേ
ആഹ് അപ്പൊ പ്രായംഇതൊന്നും ചോയ്ച്ചിട്ടില്ലല്ലോ നമ്മളെന്നേപ്പൊ മോളേയ്റ്റ് ആസ് പത്രി കാണിക്കാവേണ്ടി പോയേക്ക്ലേ
ഏഹ് ആഹ് അന്ന് അന്ന് അന്ന്
അങ്ങനെ തോന്ന്ണ്ട്
ഉം അന്ന്ജന്റെ മോനേറ്റ് വന്ന്ക്ക്ണ്
കുട്ട്യേൾക്കൊന്നും കൊഴപ്പൊന്നുല്ലല്ലോ
ഇല്ലല്ല്യ കുട്ട്യേൾക്ക് കൊപ്പൊന്നുല്ല ഉം
ആള് ഇവടെല്ലെ ഇപ്പൊനാട്ടിലില്ലേ
ആഹ് ഇല്ല ഇല്ല ഇപ്പ ഇവ്ടെ ഇല്ല സൗദ്യലാണ്
ഏഹ് ആഹ് വെര്ലില്ലേ വരാ
ആഹ് വെരും.
ആഹ്
ഉം ഇൻഷാഅള്ളാ
എത്രകൊല്ലം കൂടുമ്പളാവെരാ
ഒരു കൊല്ലം കൂടുമ്പൊക്കെ വന്നീന്നു ഇപ്പോ അവ്ടെ പോയിട്ട് ഈപ്രാവ്ശ്യ രണ്ടുവർഷയിപ്പോ പോയിറ്റ് വന്ന്ട്ടില്ല കൊർച്ച് ബിസിനസ്പരമായിട്ട് തകർച്ചവന്നതാണ് കാര്ണം. നമ്മളെ കയ്യീലൊന്നുഇല്ലാത്തോര് എന്തേലുക്കെ ചെയ്യാംനിന്നാലേ
ആഹ് സെരിആണ് അപ്പൊ അത് കഴ്ച്ചിലാവാന് ഇബടെ ആള്താ പോവാൻവാണ്ടി നിക്ക്ണ് പോവാ വാണ്ടിങ്ങനെ റെഡിയായി നിക്ക്‌ണ് പോവാണ്.
ആഹ്, ഏഹ്
പ്രസവൊക്കെ ആവുമ്പത്ത്നും പോവാണ്ന്ന് പറീണ്ണ്ട് അപ്പൊരു വിസ ശരിയായിട്ട്ണ്ട്. ഉം അപ്പയ് ആഹ് പോയീന്ന ആളെന്നേണ്. നല്ല വാ വർക്കും കാര്യങ്ങളൊക്കേന്നു. പിന്നെ അവടെ ശമ്പളം കുറഞ്ഞേക്കിങ്ങ്ട്ട് പോന്നതാ നാട്ടിലായിട്ട്പ്പോ കൊറേ അയ്ക്ക്‌ണ്.
എല്ലോട്ത്തും കൂടുതലണ്ടാവല് ല്ലെ കൂടചെയ്യ കൊറയചെയ്തെ
ആഹ് അവ്ടെ കൊറേയ്ത് ഉം
ഉം
ആള് കൂടുതലായപ്പോ പിന്നെ അയ്ന്ള്ളെ ശമ്പളം കൊറഞ്ഞു. ഇനിപ്പോ എന്തായാലും ഞാൻ പോവാണ് ഇനീയൊരു പെരീം കുടിയൊക്കെ ആവണ്ടേ അയ്ഞാന് പോവാണ്ന്ന്
അയ്യോ
ഞാ പർഞ്ഞേയ് എങ്ങനെയാലും വേണ്ടില ഒരു വീട്ണ്ടായാമതീറിയും ഞാഎപ്പളും.
അള്ളാഹ് അപ്പൊങ്ങള് തറവാട്ടിലെല്ലാരും കൂടി ഇള്ളേലാവൂലെ?
ആഹ് എല്ലാരും കൂടിള്ളേലാണെ.
ആഹ് സ്ഥലണ്ടോ?
സ്ഥലണ്ട്. ഓഹ് ഒരാളിപ്പോ ഏഹ് രണ്ടാളിപ്പോ അയില് തറ ഇട്ടിട്ട് ഒരാളിപ്പോ വാർപ്പ് കയ്ഞ്ഞ് കടക്ക്‌ണ്ട്. ഒരാളേച്ചന് മൂത്തച്ചനിപ്പോ ഒരാൾ താറ ഇട്ടിട്ടൂണ്ട്. പിന്നെരു കൊറച്ചും കൂടെ സ്ഥലണ്ട് അയ്ക്ക് ഞങ്ങളെ തറവാടിന്റെ മുറ്റത്തുകൂടേണ് വഴി വെരാ. അപ്പോ അപ്പർത്ത്ക്ക് കടക്കണംന്ന്ണ്ടെങ്കി ആ സ്ഥൽത്ത്ക്ക് അപ്പോ അയിന്റെ മുന്ന്ക്ക് കെണറും കാര്യങ്ങളൊക്കെ വര്ണ്ണ്ട്. ഇല്ലേ വേറെടുത്തിട്ടില്ല. ഇനിയിപ്പോ വേറെ ഇടുത്തിട്ട് കേറ്റണ്ടിയേരും ഇനിയിപ്പോ ആ ഒരവസ്ഥയിലാ.
ആഹ് സ്വർണ്ണങ്ങളൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്കി ആ താക്കിയാ
ആഹ് സ്വർണണ്ട്. ക്ഷേ നിപ്പോ സ്വർണം വിറ്റിട്ട് സ്ഥലം വാങ്ങലും പെര കേറ്റലും കൂടെ നടക്കൂലല്ലോ? ഇപ്പത്തെ കാലത്ത് പലേതിനും പ്പൊ പൈസ നല്ലം വാണ്ടേ? ആ പ്പോല് പോയിട്ട് എന്തേലൊക്കെ ആക്കട്ടെ നല്ലൊരു ശമ്പളള്ള ജോലി കിട്ടീ ട്ട്ണ്ട്. അപ്പൊ അത് റെഡിയാക്കീട്ടേ പോയോക്കട്ടെന്നറീണ്ണ്ട്.
ആഹ്. എന്തായാലൊക്കെ റെഡിയായി ക്കോളും. ഉം, കുട്ടിയോളൊക്കെ വൽതാകുമ്പതിനൊക്കെ റെഡിയായിക്കോളുംന്നറിയും.
ആ അതന്നെ ഞാൻ പറീം മോൻ പ ത്താം ക്ലാസ്സിലെത്തിമ്പോത്തനെങ്കിലും എങ്ങനെങ്കിലും ഒരു പെരായിട്ട്ണ്ടങ്കിറീം ഞാന്.
അല്ലെങ്കി അവകാശ ശങ്ങൾണ്ടങ്ങി ചോദിച്ചിട്ടായിട്ട് സ്ഥലം വാങ്ങിച്ചൂടെ?
ആഹ് അതന്നെ അത്പ്പൊന്നിപ്പോ ആരെങ്കിലൊക്കെ ഇട്ക്കണ്ടേഞ്ഞി ന്നാല്ലല്ലേപ്പൊ വേടിക്കാൻ പ റ്റൊള്ളൂ.
ഇങ്ങളെ അവകാശത്തിന്നേണ് മറ്റവരൊക്കെ പെരവെച്ച്ക്ക്‌ണ്? അല്ലാ വെ തറ ഇട്ട്ക്കണത്
ആഹ് തറട്ട്ക്ക്‌ണത് ഇപ്പാന്റെ മുതലിലന്നെയാണ്. ഇനിയമ്മക്കുണ്ടാ മുതല്. അയിക്ക് വഴി നല്ലം പോലെ ഇല്ലേയ് അത് കാരണം പൊറത്ത്ന്നാരും വേടിക്കൂല. ഓൽക്ക് നല്ലം പോൽത്തെ വഴീണ്ട് ഓലൊക്കെ മുന്നില് ഫ്രണ്ടിലാണ് കേറ്റിയതേ. പെരടെ ഫ്രണ്ടിലാണ് കേറ്റിയത്. ഞങ്ങള് ബാക്ക്‌ക്കായി. അപ്പോഞ്ഞിപ്പോ ഓലന്നെ ഉം അത്പ്പൊ അങ്ങനെക്കടായി എന്ത്‌ന്നാ പറയാ. ഉം വാപ്പിം ഇമ്മിതീരുമാനിക്കണമായിരിക്ക
ഇതാണ് ഞമ്മക്ക് ക്ക് ഇത് ഇല്ലേങ്കിള്ള അവസ്ഥ ഇതാണ്. ലാസ്റ്റ്ള്ളോര്ക്ക്ള്ള അവസ്ഥ ഇതന്നെ.
ആഹ് അതെന്നാണ്
ഉം
ഇവര് രണ്ട് മൂന്നെട്ടം ചോയിക്കൊക്കെ ചെയ്തു പക്ഷെ അവര് അപ്പ താല്പര്യ പെട്ടീല.
ആഹ്
അവ്ടെ കേറ്റാന്. അപ്പൊ പിന്നെ
ഇഞ്ഞ്പ്പ അവ്ടെ കേറ്റാനും പറ്റൂലല്ലോ വണ്ടിയൊന്നും വരൂലേയിരിക്കൂല്ലേ?
വണ്ടി ഇങ്ങട്ട് നല്ലം പോലെ വെര്‌ലെ അത് കാരണം അപ്പഅത് വിക്കണംന്ന് ഇണ്ടെങ്കിൽ പൊർത്ത്ന്ന് ആരു അഹ് എടുക്കൂല. അത് ഈ എട്ടന അഞ്ചന്മാരും തന്നെ ക്കണം. അപ്പൊ ഓരേര്ത്ത് ഇപ്പം പൈസ ഇല്ല. ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആഹ് ആയിക്കോട്ടെ അയ്ക്കോട്ടെ ഇന്നാ ശെരി. ഉം